എന്തൊക്കെ പിന്നെ
ആഹ് സുഖയിട്ടിരിക്ക്ന്ന്
ഉം നിങ്ങള് എങ്ങനെ ഇവിടെ സ് സുഖം എല്ലാം രാത്രിയേക്കുള്ള ഫുഡ് ഒക്കെ റെഡിയായോ
രാത്രി നമ്മള് രാവിലെ വെക്കുന്നതല്ലാള്ളൂ നമുക്ക് ചോറായാലും കറിയായാലും രാവിലെയാണ് വയ്ക്കുന്നത്. രാവിലെ വെച്ച് ചോറ്തന്നെ നമ്മള് രാത്രിയിലും കഴിക്കുന്നത് ചെലപ്പോ ആണെന്നുണ്ടെ നമ്മള് എന്തുവാ രാ ഒരു ചപ്പാത്തിയോ ഉപ്പുമാവ് ദോശയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ
ഉം ഉം ഇങ്ങള് ത്തി ഈ റേസൻ കടേന്ന് സാധനക്കെ എങ്ങനെ കിട്ടല്ണ്ടോ?
റേഷൻ കടേന്ന് ആ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് അരി അരി കിട്ടുന്നുണ്ട് പച്ചരി മണ്ണെണ്ണ പഞ്ചസാര അവിടെയോ?
പഞ്ചസാരൊന്നും കിട്ടലില്ല. സാദാ പിന്നേ
സാധനങ്ങളെ കിട്ട
ആ ആ അതെ അരിയും പച്ചേരിയും കിട്ടും മണ്ണെണ്ണ പൈസ കൊടുത്താലേ കിട്ടോള്ളൂ.
മാ നല്ലിയോ ആ ഇവിടെപ്പെ എനിക്ക് തോന്നുന്നു മണ്ണെണ്ണ മണ്ണെണ്ണ നിർത്തലാക്കി എന്ന് തോന്ന്ന്നു. ഉം പഞ്ചസാര എനിക്ക് തോന്നുന്നു ആ പഞ്ചസാര കി കിട്ടു എന്നാണ് എ എനിക്ക് തോന്ന്ന്നത്. ഇവിടെ ഞാനല്ല സാധനം ആ നമ്മളല്ലാ മാസവും സാധനം വാങ്ങിക്കും. ച്ച നമ്മള് ഈ അരി വാങ്ങി ച്ചിട്ട് എന്തോ ചെയ്യന്നറിയാവോ നമ്മള് വീട്ടിൽ ഉപയോഗിക്കത്തില്ല അരി കാരണം നമ്മളിപ്പ ഇത്രയും കൂടെ നമുക്ക് കഴി ചേർക്കാൻ പറ്റത്തില്ലല്ലോ നമ്മടെ വീട്ടിൽ ആൾക്കാര് കൊറവാ. അതുകൊണ്ട് നമ്മൾ അരി വിക്കുവാ ചെയ്യുന്നത് നമ്മള് പൊറത്ത് കൊടുക്കുവാ അരി അങ്ങ് ആ കാരണം നമുക്ക് വീ
എനിക്കൊന്നും ഇപ്പ അരി അരിയൊന്നും തെയച്ചിട്ട് തെകയില്ല വീട്ടില് ആള് ഇണ്ടായോണ്ട് പിന്നെ ഞാനിന്റെ ഞങ്ങൾ ക്ക് വീടിന് കാർ ത്ല്ല അപ്പം വ് ന്റെ വ് ത്ത്ന്നാണ് അങ്ങനെ വാങ്ങല്.
ആണല്ലേ
അവിടെന്നന്നെ ഇത് വാങ്ങല് കാർഡ് ശരിയാവാത്തോണ്ട്
ആഹ്
ഇങ്ങള് ഇല്ലേ ഇങ്ങൾക്ക് ഈ ഉത്സവൊക്കെ ഉണ്ടാവല്ലേ?
ആഹ് ആഹ് ആഹ് ആഹ് ഉൽ ഇപ്പ ഉത്സവത്തിന്റെ സീസൺ കഴിഞ്ഞ് നമുക്കൊരു മാർ ച്ച് വരെ ഉത്സവള്ളെ.
ഈ ഉത്സവംന്ന് പറഞ്ഞാൽ നിങ്ങള് എങ്ങനെയാണ് എന്താണ്? ഉത്സവംന്ന് പറഞ്ഞാല്
ഉത്സവംന്ന് പറയുമ്പോഴത്തേക്കും ആഹ് ഉത്സവം നടക്കുന്ന എന്ത് ഉദ്ദേശാണെന്ന് എനി
അമ്പലത്തിലെന്തെങ്കിലും പ്രത്യേക ദിവസങ്ങളോ അങ്ങനെ എന്തെ
അമ്പലത്തിലെ പ്രത്യേക ദിവസല്ല നമ്മള് അമ്പലത്തിലെ ഇതെല്ലാം ക കഴിഞ്ഞിട്ട് അമ്പലത്തിലെ ഓരോ പരിപാടികളുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനമാണ് ഉത് ഉത്സവം നടക് ത്തുന്നത് ഒരു സന്തോഷം ഒ ആഘോഷം അത്രേ ഉള്ളൂ അല്ലാതെ ആഹ് ഒരു സന്തോഷം
ചടങ്ങുകളൊന്നും ഉണ്ടാവല്ല പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും കുറെ ആനകളും അങ്ങനെയൊക്കെന്നെ ഉണ്ടാവുള്ളൂ
അട്ത്തൊന്നും
നിങ്ങളെ കുടുംബ ഉത് അങ്ങനെ ക്ഷേത്രം ഉണ്ടോ കുടുംബക്ഷേത്രായിട്ട്ണ്ടോ
ഇതൊന്നുല്ല നമ്മുടെ വീടിന്റെടുത്തുള്ള അടുത്ത് നമ്മള് പോകും അത് അത്രേ ഉള്ളൂ ആഹ് ചായൊക്കെ കഴിഞ്ഞോ? സമയം നാലേകാലായല്ലോ?
ചായ കുടി തുടങ്ങിയിറ്റില്ല ട്ടോ ഉണ്ടാക്കെച്ച് റ്റൊള്ളു കുട്ട്യാള് നീ ച്ചിട്ട് ട്ടൊക്കെ കൊടുക്കാ വിചാരിച്ചു
ആഹ് നല്ലേ എന്തോന്ന് ചായക്ക് കടിയൊന്നും ഇല്ല്യ
ആഹ് പായമ്പൊരി റെഡ് റെഡിയാക്കി വെക്കണം. പയമ്പൊരിക്ക്ള്ള മാവും തൊക്കെ റെഡിയാക്കി വെച്ച്ക്കണ് ഞ്ഞി ചൂടോട്ക്കെ പൊരിച്ച് തിന്നായിരിച്ചു.
ആഹ് നല്ലേ ആഹ് ഇവിടാണെങ്കിൽ ഊം നമ്മള് ഓ നം ഞാൻ അങ്ങനെങ്ങ് യാത്രയൊന്നും ചെയ്യ ചെയ്യാറില്ല എനിക്ക് അതിനോട് വലിയ കമ്പഇല്ല പ ക്ഷേ വയനാട്ടില് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോയിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് വയനാട്ടിൽ പോ ആഹ് നമ്മൾ കോളേജീന്ന് കൂട്ടുകാരുടെക്കെ കൂടെ നമ്മള് പോയി ട്ടുണ്ട് ടൂറിന് വയനാട് പോയിട്ടുണ്ട് വയനാട് പോയിട്ടുണ്ട് വണ്ടർല പോയിട്ടുണ്ട് കർണാടക പോയിട്ടുണ്ട് ആഹ് നമ്മള് ആ സ്കൂളിൽന്നായാലും കോളേജി ലാസ്റ്റ് അവസാന ദിവസ അപ്പൊ നമ്മൾ പോകുന്നതാണല്ലേ വണ്ടർലായിലൊക്കെ ഊം അപ്പൊ
കുട്ടികളായി നമ്മക്കിപ്പൊ തുള്ളി ചാടാനും വെള്ളത്തി നീന്താനും
ആഹ സത്യവാ ഞാൻ അല്ലെങ്കിലും അല്ലെ ഞാനീ വെള്ളത്തിലൊന്നും ഇറങ്ങത്തില്ലാരുന്നു കേട്ടോ എനിക്ക് എന്തോ അത് ഇഷ്ടല്ല ഉം നീ എനിക്ക് ഇല്ലില്ല എനിക്ക് നീന്താൻ അറിയത്തതും ഇല്ല ഞാനിട്ട് നീന്തിയിട്ടുമില്ല
ഇച്ചരു ഹൗസ് ആയിട്ട് തോന്നുന്നുണ്ടല്ലോ
ഹൗസ്‌വായിട്ട് ഇടപഴകുന്നതിന്റെ അല്ലഡാ എനിക്കിഷ്ടമല്ല എനിക്കിങ്ങനെ യാത്ര ചെയ്യുന്ന ഒന്നും എനിക്കിഷ്ടമല്ല നമ്മൾ കിടന്ന് നര നമ്മള് നടന്ന് കൊഴഞ്ഞു എനിക്ക് ശ്വാസം മു- മുട്ടലു ഉണ്ട് എനിക്ക് ഒരുപാട് തണുപ്പുള്ള സ്ഥലത്ത് ഒന്നും പോവാൻ പറ്റത്തില്ല ആഹ എനിക്ക് പറ്റത്തില്ല കാരണം ഒ നമ്മള് നടക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല കെതം പ്പായിരിക്കും അപ്പൊ ഞാൻങ്ങനെ അത്രയൊന്നും അങ്ങനെ പോകാറില്ല കോളേജ് പഠിച്ച സമയത്ത് ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ പോയെന്നല്ലാതെ
നിങ്ങള് നിങ്ങള് മാരേജ് പെട്ടെന്ന് കഴിഞ്ഞോ മാരേജ്
മാരേജ ആ കോളേജ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കോളേജ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കല്യാണം കഴിപ്പിച്ചു
പോവാൻ താല്പര്യമുണ്ടേന്യോ ഏ എന്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനോ
ഓ റേഡിയോളജി റേഡിയോളജി എക്സ്റേ ഇല്ലേ ആഹ് അങ്ങനെ ജോലി ചെയ്തിട്ടുണ്ട് അല്ലാതണ്ട് വേറെ ജോലി ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ ഞാൻ ജോലിക്ക് പോകുന്നില്ല കുട്ടിയൊക്കെ നോക്കി വീട്ടിൽ ഇരിക്കുവാ ചെയ്യുന്നേ
ഉം
മ്മ്
ഇന്ന് ഉം
മീനെന്തോ കിട്ടി